അവടെ എന്തുണ്ട് സുഖമാന്നൊ
വടെ എന്തുണ്ട് സുഖമാന്നൊ സുഖമായിരിക്കുന്നു രാവിലെ എന്ത് കഴിച്ചു
രാവിലെ അപ്പവും ചമ്മന്തിയായിരുന്നു
രാവിലെ അപ്പവും ചമ്ന്തിയായിരുന്നു മഴയുണ്ടോ
ഇപ്പം രാവിലെ കൊറച്ച് മഴയുണ്ട് പ്പ തോന്നുന്നി
മഴയുണ്ടോ രാവിലെ കുറച്ച് മഴയുണ്ട് ഇപ്പൊതോന്നു ക്യാ കുട്ടികളെവ്ടെ ക്കുന്നു
എന്ത് കഴിച്ചു
എന്ത് കഴിച്ച്
കുട്ടികള് ആഹാരം കഴിച്ചിട്ട് ഇവെടെ ഇര്ന്ന് പഠിക്ക്യിന്നു
ട്ട് ഇവിടെ ഇര്ന്ന് പഠിക്ക്യിന്നു ഇഡലി സാമ്പാറുവായിരുന്നു
കഴി
കഴിച്ചോ കഴിച്ചു
രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞോ
ഏകദേശം കഴിയാറായി അവിടെ ആഹ് പരീക്ഷയെക്കെ തൊടങ്ങിയോ
പരീക്ഷ പിന്നെ ഈ ക്ലാസ് പരീക്ഷകള് തൊടങ്ങിട്ടുണ്ട് പി ടി എ നടത്താൻ വേണ്ടി
മിഡ് ടേം എക്സാം
ആഹ് പി ടി എ നടത്തണല്ലോ സ്കൂള് തൊറന്നിട്ട് പി ടി എ നടത്തിയിട്ടില്ല അതുകൊണ്ട് എല്ലാ വിഷയത്തിന്റെ ഓരോ ആഹ് പാഠം വെച്ച് പരീക്ഷയിടുവാ അത് കഴിഞ്ഞിട്ട് അദ്ധ്യ ഏഹ് രക്ഷകർത്താക്കളെ വിളിച്ചൊരു പി ടി എ പോലെ നടത്താന്
ത്താന് അതെയോ
ഉം
വേറെ എന്തൊക്കെയുണ്ട് വിശേഷം
വേറെ സുഖാവായിട്ടിരിക്ക്യുന്നു
മഴ വളരെ കൊറവാണല്ലോ
മഴ ഈ പ്രാവശ്യം വളരെ കൊറവാ
കറണ്ട് കറണ്ട് കട്ട് അതുകൊണ്ട് വളരെ കൂടുതലുവാ ഇപ്പെ എടക്കെടക്ക് ഇവെടെ കറണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്ക്യുന്നു
നമ്മക്ക് വ കെ എസ് ഇ ബിടെ മെസ്സേജ് വെരും ഇരുവത്തി
ഇരുപത്തിയഞ്ച് മിനിറ്റ് വീതം
ഓഫാണെന്നും പറഞ്ഞ് രാത്രിയില് ഇന്നലെ പത്തര മുതല് പതിനൊന്നേകാല് വരെ ഓഫായിര്ന്ന്
അതെയോ
ഉം രാവിലെ എന്തോ ആയി
രാവിലത്തെ എല്ലാം കഴിഞ്ഞു മീൻ കിട്ടിയില്ല മീൻ വാങ്ങിക്ക്യാൻ പോയേക്ക്ന്നു മീൻ വാങ്ങിക്ക്യാൻ പോയേക്ക്ന്ന്
മക്കളോ
മക്കള് ഏഹ് കളിക്ക്യുന്നു അവ്ടെ ഇരുന്ന് കഴിച്ചിട്ട്
ഉം കഴിക്ക്യോ കഴിക്ക്യാൻ മടിയുണ്ടോ
ആഹ് കഴിക്ക്യാൻ കൊറച്ച് മടിയാ പിന്നെ എന്തെങ്കിലൊക്കെ ഇച്ചിരി കഴിച്ചിട്ട് എണീറ്റ് പോവും കഴിച്ചു കഴിച്ചു അവെടെ എന്ത് മീനാ കിട്ടിയേ അവെടെ അട്ത്ത്ണ്ടോ മാർക്കറ്റ് ആഹ് ഉണ്ട് ഉണ്ട്
ഇവിടെ മീൻ വന്നില്ല ഇന്ന്
ഇന്ന് ആഹ് രാവിലെ നല്ലോണം മഴ പെയ്യുന്നു ഇപ്പോ
ആഹ് ഇവെടെ തോർന്ന് നിക്ക്യുവാ
ആഹ് പിന്നെ പിന്നെ മീനല്ലാതെ എന്താ കറി
മീനല്ലാതെ പുളിശ്ശേരി തോരനും
ആ സുഖമായിരിക്കുന്നു
വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഇപ്പൊ ഹസ്ബന്റും മക്കളും ഞാനും
ഹസ്ബന്റ് എന്തെയ്യുന്നു
ഹസ്ബന്റ് വണ്ടീല് പൊക്കൊണ്ടിരിക്ക വണ്ടീല് ഡ്രൈവറായിട്ട് പോവും
ആ മോള് ഏത് സ്കൂൾലാ പഠിക്കുന്നെ
മുളക്കെ സ്കൂളില്
മുളക്കെ സ്കൂള്ല് പി എസ് സി ഒക്കെ എഴുതുന്നുണ്ടോ
ഉണ്ട് എഴുതുന്നുണ്ട്.
ഇപ്പൊ എന്തോ വന്നിട്ടുണ്ടല്ലോ?
ആ ഇപ്പൊ വന്നിട്ടുണ്ട്. പത്താം ക്ലാസ് പ്രിലിമിനറി പരീക്ഷ വന്നിട്ടുണ്ട്
വന്നിട്ടുണ്ട് ഉം ഇന്ന് പോളിയോ വാക്സിനേഷനുണ്ട് അവിടെ സെന്ററുകളുണ്ടായിരുന്നോ?
ആ ഉണ്ട്ണ്ട് ആ മോക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് അവൾക്കില്ല.
ഇല്ല അഞ്ചു വയസ് വരെയല്ലേ
അതെ
ഇപ്പൊ പൊതുവേ കുട്ടികള് കൊറവാ ഇന്ന് രാവിലെ പഞ്ചായത്തിൽ ഉണ്ടായിരൂന്ന്. കുട്ടി എട്ടു മണിക്ക് ഉദ്ഘാടനം പറഞ്ഞണക്കെ എട്ടേമുക്കാലായി ഉദ്ഘാടനം കഴിഞ്ഞപ്പം കാരണം ഓരോ വീടുകളിലും കുട്ടികളുടെ എണ്ണം കുറവാണല്ലോ?
ആഹ്‌ അതാ അതുകൊണ്ട് നേര്ത്തേ പണ്ടൊക്കെ എന്ന് പറയുന്നെ ഒരു വീട്ടിൽ മൂന്നും നാലും കുട്ടികളില്ലേ അതാ ഇപ്പോ രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളത് കൊറവല്ലേ
ഉം രണ്ട്ന്നല്ല ഒരെണ്ണം പോലും വേണ്ടാന്നുള്ള രീതിയിന്ന് ആ ഡോക്ടർ അവിടെ സംസാരിയ്ക്കുന്നു.
മലപ്പുറം ജില്ലയക്കെ എന്ന് പറയുന്നത് അവര് കുട് കുട്ടികളെന്ന് പറഞ്ഞാ അവരുടെ ഒരു വീക്ക്നെസ് ആയിട്ടിരിക്ക. നമുക്ക് ഹിന്ദുക്കൾക്കേ ഒള്ളൂ പ്രശ്നം.
അതാണ്
ഉം
അവരുടെ പരമ്പര നിലനിർത്താൻ വേണ്ടി അവറ് അത് അത് തന്നെ ന്യായത്തിലാക്കും. ഒരു പക്ഷെ ആ ഹിന്ദുക്കളെ സംബന്ധിച്ചെടത്തോളം അവര്
കൃത്യമായി അത് ചെയ്യുന്നില്ല
അതാ
ഉം
പിന്നെ ആ മീനല്ലാതെ എന്താണ് കറി
മീന് ആ പുളിശ്ശേരിയും തോരനും വെക്കാനാ ഉദ്ദേശിക്കുന്നെ.
ആണ് ല്ലേ അരിക്ക് വേവ് കൂടുതലാണോ
അരി
അരി അരി വേവ് കൂടുതലുള്ള അരിയാണോ? ആഹ് വേവ് വാ
ആന്ന് ആഹ്
ആഹ്‌
ഉം
ആഹ്‌ അതാ ഇവിടെപ്പം രാവിലെ വെച് ച്ച് കഴിഞ്ഞാല് ഒരുപാട് സമയം കഴിയും വെന്ത് കിട്ടാന് അരിക്കിപ്പം നല്ല വേവും കൂടുതലാ വേവ് കൂടുതലറ അല്ല്യോ
എടാ സൈക്കിൾ
പിന്നെ
ഉം
ഓ ഇതുപോലെ ഇതിൻ്റെ വെള്ള ആവുമ്പോ മോള് കളിക്കുവാന്നോ? കളിക്കുൻ ആഹ് ഉം
പിന്നെ അമ്മയൊക്കെ സുഖായിട്ടിരി
ആഹ് സു എല്ലാവരും സുഖവായിട്ടിരിക്കുന്നു
മോളിപ്പോ എത്രാം ക്ലാസ്സിലായിരുന്നു
എട്ടാം ക്ലാസ്സില്
ആഹ് എട്ടാം ക്ലാസില് ആഹ് എട്ടാം ക്ലാസ്സി കൊറേം കൂടെ കൂടുതലായിട്ട് പഠിക്കാനുണ്ടല്ലോ
ആഹ് എട്ടാം ക്ലാസ്ന്ന് വെച്ചാ ഹൈസ്കൂള് പിന്നെ തൊടങ്ങിയല്ലോ അപ്പ ഇനിയിപ്പോ അവർക്ക് സയൻസ്ന്നുള്ളത് മൂന്നായിട്ട് മാറി ബയോളജിയും കെമിസ്
കെമിസ്ട്രിയും ഫിസിക്സായിട്ടൊക്കെ മാറി ഇപ്പ സബ്ജക്ടുകളുടെ എണ്ണം കൂടി അതാ
ആഹ് ആഹ്
അത് മാത്രല്ലാ എല്ലാ വിഷയ ഈ എട്ടാം ക്ലാസ്സ് മുതല് കൊറച്ചൂടെ വിശദമായി ട്ടെല്ലാംപഠിക്കാനുണ്ട് പഠിക്കണം കാരണം എസ് എസ് എൽസിയായിട്ട് ബന്ധപ്പെട്ട്
കാര്യങ്ങള് പിന്നെ എല്ലാം അവര് മനസിലാക്കി അറിഞ്ഞിരിക്കണല്ലോ
അതാണ്
ഉം ഇനിയിപ്പ പത്തിന്റെ സെ ബെയ്‌സാണല്ലേ എട്ട് മുതല് ഉം ആഹ് ഉം
ഉം കുട്ടികളെല്ലാം ഇപ്പൊ നൽ പഠിക്കാൻ നല്ല മിടുക്കരാ
ഉം
എല്ലാരും നന്നായി പഠി പഠിക്കാൻ മിടുക്കരാണെങ്കിലും കണക്കൊക്കെ ചെയ്ത് പഠിക്കത്തില്ലാ ആഹ് ആണ് കണക്കൊക്കെ ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ
മനസ്സിലാവത്തുള്ളൂ അവര് ബാക്കി വിഷയങ്ങള് പഠിക്കുന്ന ഒള്ളെ ഒര് ഇതിനാത്താ ഇവടെ
ഇവിടെ മോളുൾപ്പെടെ ആണ് മോന് ആഹ് മോനെങ്ങനൊണ്ട്
ഭയങ്കര മടിയാ
ആണല്ലേ ആഹ് അവർക്ക് ആ കൊച്ചു പ്രായയോണ്ട് കളി ക്കാനൊള്ളതായിരിക്കുവല്ലോ കൂടുതലും, പക്ഷെ ഹാൻറൈറ്റിങ്ങൊക്കെ നല്ലയാ പക്ഷെ അത് എഴുത് താൻ മെനകെടത്തൂല്ലാ വയിക്കാനും മെനക്കെടത്തില്ലാ നമ്മള് ഇരിക്കുവാന്നെ നമ്മടെ കൂടെ ഇരിക്കും ആണ്
പിന്നെ പിന്നെന്താ
കുടുംബശ്രീ ക്കെണ്ടോ
എന്ടോ ആഹ് കുടുംബശ്രീക്കെ ണ്ട് ഇവിടെ ആഹ് ഇന്ന് ഇന്നില്ല ഇന്ന് കുടുംബശ്രീ ഇല്ല
ഇന്നില്ല എത്ര ഏതൊവസവിടെ
ആഹ് വരുന്ന പത്താം തീയതി ആയിരിക്കും ആ ഇവിടെ ആ ആളുകൾ കുറവായതുകൊണ്ട് മാസത്തില ആ ഇവിടെക്കെ എല്ലാ ഞായറാഴ്ചകളിലും എന്നുച്ചാ മാസത്തി നാല അഞ്ച് ഞായറാഴ്ചകളിലും ആണല്ലേ
ഒരു ഫിക്സ് സമയം വെച്ച്
ആഹ് ആഹ്
ഉം
പിന്നെ പിന്നെ ആ പട്ടിക്കുട്ടിയൊക്കെ എന്താ എടുക്കുന്നത്
പട്ടിക്കുട്ടിയുണ്ട് പശുണ്ട്
വലിയ പശുവിനെ കൊടുത്തോ
വലിയ പശു പിന്നെ ആഹ് കൊടുത്തു
ആഹ് ഇപ്പൊ ഒരു കുട്ടി മാത്രല്ലേ
ആഹ് കുട്ടിയു ഉണ്ട്
മഴയയത കൊണ്ട് പുല്ലൊക്കെ കിട്ടാൻ പാടായിരിക്കും
പുല്ലൊക്കെ ഇഷ്ടം പോലുണ്ട് ഇപ്പൊ ഒരു കുട്ടിയ ഉള്ളത് കൊണ്ട് പാടൊന്നുമില്ല ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്
ആഹ് ആഹ് ശരി
ഇന്നെന്ത ഇവിടെ ഉണ്ടാക്കുന്ന കറികള്
ഇന്ന് ഇവിടെ ഞാനൊരു ഇഡ്ഡലിയുടെ സാമ്പാർ ഉണ്ടായിരുന്നു ഇഡ്ഡലി സാധനം പിന്നെ ഞാൻ ആ് കുറച്ച് മീൻകറി കഴുന്നല കഴിഞ്ഞ ദിവസത്തെകുറച്ച് ഉണ്ട് വാങ്ങി കൊണ്ട വരുവാണെങ്കിൽ കിട്ടുന്നു വാങ്ങിക്കാൻ പോയേക്കുന്നു വാങ്ങിച്ചൊണ്ട് വരുന്ന മിൻഭയ വിലല്ല ആഹ് മീനൊക്കെ ഭയങ്കര വില
ആഹ്
ചൂട മാത്രം കുറച്ച് ലാഭത്തിന് ഇട്ട് അതിപ്പോ നല്ല ചൂടയാ വെള്ളത്തി പോയി ഇങ്ങനെ കൊണ്ടുവരുന്ന വള്ളത്തിന്ന് കൊണ്ടുവരുന്ന നല്ല ചൂടയാണ് വലിയ മീനുകളൊക്കായി ഏറ്റവും ആണാണ് വലിയ മീനുകളെക്കായി നല്ലത് ഈ ചെറിയ മീനുകൾ വാങ്ങിച്ചു കഴിക്കുന്ന ഈ പിന്നെ മീൻ ഇല്ലാത്തതൊണ്ട് അവരുള്ളത് പിന്നെ ആഴ്ചകളോളം വിക്കുവാ ഈ മരുന്നൊ ക്ക. ആഹ് അതാ. ഫോർമാലിനൊക്കെ അത് ചെയ്ത്. മാക്സിമം കൊച്ച് ചെറിയ മീനുകൾ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാ നല്ലത്.
കുഞ്ഞുങ്ങക്ക് കുഞ്ഞു മീനൊന്നും പറ്റത്തില്ലല്ലോ അവർക്കെല്ലാം വലിയ തുണ്ടം മീനുകളല്ലേ ഉപയോ
ഉപയോഗിക്കുന്നെ. ആഹ് ആണ് വറ്ക്കുന്നതേ കഴിക്കത്തുള്ളൂ. ആഹ് ആണ്.
ഉം ഉം
ചെറിയ മീനാ കുറച്ചും കൂടെ നല്ലത്. ചെറിയ മീനുകളിലാ കാൽസ്യത്തിന്റെ അളവ് കൂടുതലും. ആന്നാന്ന്. പിന്നെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടോ പോവാറുണ്ടോ?
അം അമ്പലത്തിലൊക്കെ പോവും ഒന്നാം തീയതി എന്തേലും വിശേഷ ദിവസവാന്നെ പോവും.
അതാ
അടുത്ത് അമ്പലവുണ്ടോ?
ആഹ് അടുത്ത അമ്പലംഉണ്ട് പക്ഷേ അങ്ങനെ പോ പോവാറില്ല പോവാനുള്ള സമയം കിട്ടാറില്ല. സമയം കിട്ടത്തില്ല. ഇവിടെ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്.
ആഹ് എത്ര ഇന്നുണ്ടോ ട്യൂഷൻ?
ആഹ് ഇന്നുണ്ട്. ഇന്ന് പത്താം ക്ലാസ്സിലെ പിള്ളാർക്കും പിന്നെ നാളെ സ്കൂളില് ക് പരീക്ഷയുണ്ട്. ക്ലാസ് ക്ലാസ് പരീക്ഷയുണ്ട്. അത്ള്ളവർക്കുംഒക്കെ ഇവിടെ ആഹ് ഇപ്പം ഇന്നത്തേക്ക് വരാൻ പറ
അഹ് അഹ്